ആഹ്. കേൾക്ണില്ലേ? ആഹ ആഹ എന്താ വർത്താനം ഫുഡ് കഴിച്ചില്ല കഴി ക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കാണ്.
ആ അപ്പൊ എന്തത്ര നേരം വൈകിട്ട് കഴിക്കല്.
അല്ലന്ന് ഒരു ഹോസ്പിറ്റലിട്ടും പോവാണ്ടായിരുന്നു. ഒ അവ പോയി വന്ന്. ഉം.
അപ്പ വന്നിട്ടള്ളൂ
ആഹ പോന്നിട്ട്
ആഹ അര ഇങ്ങാക്കോ
ഞാ പല്ല് കാണിക്കണ്ടായിരുന്നു
ആഹ പല്ലവേ ദനെ
റൂട്ട് കനാല് ചെയ്യാണ്ടി അപ്പൊ ഒക്ക ചെയ്തേന്ന അപ്പൊ രണ്ട വശ്യം വരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പോയി ഇങ്ങനെ വന്നു ആഹ രണ്ട മൂന്ന് പ്രാവശ്യം പോണം
ആഹ
ആ ര ണ്ട പ്രാവശ്യം പോയിഞ്ഞരിക്കും കൂടി പോ വരാൻ പറഞ്ഞു
ആഹ അ
ഞ മക്ക ആ അങ്ങനെ ചെയ്ത് റൂഡ് കനാലും ചെയ്ല അങ്ങനെ എന്തൊക്കോ നരമ്പ് കട്ട് ചെയ്ത്
ആ ആ അതറിയാ അല്ല ഇപ്പൊ എന്നിട്ട് വേദനുണ്ടോ പല്ല്
ഇപ്പല്ല അടിത് റെഡി ആക്കിയപ്പോ കൊഴപ്പല്ല ഭയങ്കര വേ വേദനെനി അപ്പങ്ങനെ പോയതാ
ആ
എന്നാ കഴിച്ച
ആ കഴിച്ചു നേരത്തെ കഴിച്ചു ഒരു മണിയൊക്കെ ആവുമ്പോക്കെത്ത്നും
ആ ന്ന് ബട ആടെനി മക്കളക്കെ സ്കൂൾ പോയി പിന്നെ ആരു ഇല്ല
ആ നമുക്ക് തോന്നുമ്പോ തിന്നാലോ
ആ അപ്പൊ പിന്നെ പോയപ്പോ കുറച്ച് തിന്ന് പോയിനി വെഷ്ക്ക്ണ്ട് വെഷ് പല്ലിന് കാണിക്കാൻ പോ ആ മക്കള് പോയ ഉടനെ പോയിണ് പത്ത് മണിക്ക്
ആ എന്നിട്ട് ഇപ്പളാ വരുന്ന അപ്പൊ ഇന്ന് തിരക്കുണ്ടായിനോ
ആ അതിന് ഒരു കൊറെ ഒരു കൊറെ നേരം ചെയ്യണ ഇതാ കൊറച്ച് തിരക്കും ഉണ്ടായിനി
കൊറെ ടൈം കൊടുക്കുവക്കാരല്ലേ
ഒരു മണിക്കൂറൊക്കെടുക്കും
ആ അപ്പൊന്താ അവര് ചെയ്യല് സംഭവന്നാവല്ലേ
അത് ഞരമ്പ് കട്ട് ചെയ്യല്ലേ ങ്ങൾതാക്കീല്ല
ഏ ഇല്ലല്ല അത് ചെയ്തിട്ടില്ല
ആ പല്ല് കേടരാതക്കട്ടെ
അല്ല പല്ലിനൊക്കെ കേടുണ്ട് എന്താണ് പല്ലുപ്പൊ കേടന്നിട്ട് എന്താ പൊത്തടച്ച് ഞാൻ പൊത്തടക്കാചെയ്തത്
വേദന വന്നാല് ഓല് അടക്കൂല റൂട്ട്
അതിനൊ മരുന്ന് തരൂലേ
ആ ആ പിന്നെ പോണം
വേദന പോവാ ആ ദേമാരിക്കാന്നെ അത് നെ രണ്ട് പോക്കിന് കജും
ആ ഓ
അപ്പ ഇത് റൂട്ട് കനാല് ഇപ്പ വേദന ഇണ്ടാവോ
ആ ഓള്
മേലില് തൊലി കീറിട്ട് നരമ്പ് ക ഇട്ട ഏതാ പല്ലിന്റെ ഉള്ള്കൂടി
ആ പല്ലിന്റെള്ള് കൂടെ ആ തൊണ്ണ് മ്മല്
ആ
എ സൂചി വെക്കൊ അപ്പം കൊഴപ്പല്ല വെന്ധന ഇണ്ടാവ് ല നമ്മള്ങ്ങനെ തൊള്ളാട്ടിട് ക്കണ
ആ ഒരു ഇതില് എന്തേലു വെക്കുക്ക വായ അടയിണീന്
ഏ എ
അല്ലാതെ
ഉം മ് ങ്ങനെ ഇങ്ങട്ട് ഫുഡൊക്കെ ഇണ്ടാക്കിച്ചിട്ട് പോയിക്കെനു
ആ ഫുഡൊക്കെ ഇണ്ടാക്കിച്ച് പോയതെനി
ആ എന്തേണ്ടാക്കി
ഇവിടെ ചോറ്ണ്ട് ന്നെ മീൻകറിണ്ട്
ആ രാവിലെ വിലെ മീൻ കിട്ടൊ
ആ വിടെ ഫ്രിഡ്ജി ഇണ്ടായിനി വാങ്ങി ച്ചത് അപ്പ അഹ്‌ ട്ത്ത് വെച്ച്
ആ കുട്ടിളൊക്കെ എപ്പളാ വെര്
ഓല് നാലര മണിഒക്കെ ആവും
നാലര ആ
ആ അപ്പൊ നിങ്ങക്ക് മക്കളൊക്കെല്ലേ
ആ എനിക്കൊരു മോള്ണ്ട് ചെറിയ കുട്ടി രണ്ട് മാസായിട്ടോ മ് മ്
ഉം ഇൻക്ക് നാലാള്ണ്ട് ആ ഭക്ഷണങ്ങനെ കഴിച്ച് രണ്ടും നടക്കണല്ലോ
ഫുഡ് ഒന്നു ആയി ഇപ്പല്യാ പ്രശ്ന ഇണ്ടാവൂലാല്ലെ
ആ ഇപ്പ കൊറച്ചായെ യേ ഒര് ണ് ഒന്നര മണിക്കൂറആയിം ചെയ്ത് പിന്നെ ഇങ്ങനെ പോന്ന് ഇവിടെത്തി പിന്നെ നിസ്ക്കാരം കഴിഞ്ഞ് കൊറച്ചെ രായി ഹ് ഹ്
ആ
അരമണിക്കൂറ് വെള്ളം നനക്കര്തെർ ഞ്ഞിനി അപ്പൊ പിന്നെ അങ്ങനെ കൊറച്ച് ഇപ്പ രണ്ട മണിക്കൂർ അടുത്തായി ആഅവടെ- പിന്നെ കുറച്ച നേരൊക്കെ കാര്യമൊക്കെ ഒന്ന്-
ങ്ങളെങ്ങനെ ബസ്സിനാത വണ്ടിക്കോ?
ബസിന്
പിന്ന അരമണിക്കൂറാകും ബസ് കാത്തുന്ന് കിട്ടി-
ആഹ അതന്നെ- ബസ് കാത്തു നിന്ന് കിട്ടി ഇവിടെ- ഇവിടെ എത്തി കൊറച്ച് സമയം എടുത്ത് നിസ്കാരം കഴിഞ്ഞ അങ്ങനെ- ഉം സാവധാന ാനുന്നച്ച
ആഹ് ആഹ്
നിങ്ങൾക്കെന്താ ചോറ്റിന്? സ്പെഷ്യൽണ്ടോ ആഹ് ആഹ് മുരിങ്ങാകറി ഏത് രസ അല്ലേ?
ആഹ മുരുങ്ങാക്കാരി രസ തേങ്ങ അരച്ച വെക്കും അരക്കാത വെക്കും-
ആ താളിപ്പ്-
ആഹ താളിച്ചോ അധികം തളിക്കേലാ- തേങ്ങ അരച്ച വെച്ചാ ഞങ്ങളോട് കൂട്ടൂല വല്ലാണ്ട്-
ആഹ് ഇഷ്ടല്ലല്ല ഉം- ഉം ഉം
ആഹ് പിന്നെ എന്നിട്ട് എല്ലാ കുട്ടികളും സ്കൂൾ കേക്കാം
ആഹ് എല്ലാരും പോയിണ് സ്കൂള്ല്
എന്നിട്ട്ങ്ങളെ വീട്ടില് ആരൊക്കെുണ്ട്-
ഇവിടെ ഇപ്പൊ ഇൻക്ക് നാലാളുണ്ട് പി ഹസ്ബന്ഡും ഞങ്ങൾ- സ്വന്തം വീട്ട് തന്നെയാണ്-
ആഹ് നിങ്ങൾ വേറെ പോയിട്ടുണ്ടാവുംല്ലേ അടുത്ത്തന്നെ ആഹ് പിന്നെ കാണുംക്കൊക്കെ ചിച്ചാലേ
ആഹ് എപ്പോഴും കാണും അ ശരി പിന്നെ അവിടെ എന്താ പിന്നെ ആരൊക്കെയ ഉള്ള-
ഇവടെ ഇമ്മി ഇപ്പിണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെന്റെ ജേഷ്ടത്തിമാരുണ്ട് ഓരൊക്കെ ഓലെ ഹസ്ബൻ്റിന്റെ വീട്ടിലാണ്
ആ ആ ഇങ്ങള് വീട്ട്ക്ക് വന്നതാ
ആ നാ ഇപ്പം ഡെലിവറിക്ക് വാണ്ടീട്ട് വന്നതേനു പിന്നെ പോയിട്ടില്ല
ആഹ് അറുപത് ആയിട്ടുള്ളൂ ലേ
ആഹ് അറുപത് കഴിഞ്ഞു തൊണ്ണൂറാവാം കൊറച്ചും കൂടി ണ്ട് ഒര് പത്ത് പന്ത്രണ്ടീസം
ആഹ് അത് ശരി എന്താ മോളാ മോനൊ ആഹ് ഉം ഉം അത് ശരി പിന്നെന്താ വീട്ടില് ഉമ്മിം വീട്ടിലെന്താ ചെടികളൊക്കല്ലേ
വീട്ടില് ഇപ്പ ഞങ്ങള് വീട് പുതിയത് വെച്ചിട്ടൊള്ളൂ അപ്പൊ ചെടിയേളൊക്കെ കൊറവാ ഇഞ് അങ്ങനെ ഉണ്ടാക്കിട്ടു വാണം പിന്നെപ്പ ആരാ ഇമ്മിഇപ്പി അല്ലേ ഞങ്ങളൊക്കെ എപ്പളേങ്കിലും വരുള്ളൂ ഉമ്മ അങ്ങനെ ചെടിയൊന്നും ഉമ്മാക്ക് പിന്നെ ഇങ്ങനെ ഈ പയറ് മുളക് അങ്ങനത്തൊക്കെ കുഴിച്ചിട്ട് ഇണ്ടാക്കാന്നല്ലാതെ ചെടിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല
ഉം ആങ്ങളാരുണ്ടോ
ഇല്ല അങ്ങളാരില്ല ഞങ്ങള് ഫുള്ളും പെൺകുട്ട്യേളാ
ഉം എത്ര ആളാ
ഞങ്ങളഞ്ച് പെൺകുട്ട്യേളാ
ഉം ഇങ്ങള് ചെർതാ
ആ ഞാനാ ചെറ്ത്
ഊം അപ്പം ആ അങ്ങനെ എല്ലാരും വരാൻ മതി ല്ലേ വിര്ന്ന്
ആ എല്ലാരും വരും ഓലൊക്കെ വരും ഇപ്പോ ഇനിപ്പോ സ്കൂളൊക്കെ മദ്രസ് സുല്ലാത്തുമ്പം വരും
ഉം വരുമ്പം എല്ലാരും ഒന്നിച്ച് വര്ലാ
ഒഴിവി കിട്ടുമ്പ വരും അയില് ആരെങ്കിലും ഒരാള് വര്ന്ണ്ടാറഞ്ഞാല്
ആ മറ്റൊല് വരും
പറ്റണമാതിരി എല്ലാവാരും എങ്ങനെലൊക്കെ വരും
ആ ഞങ്ങളും അങ്ങനെന്നെ ഞങ്ങള് ആരെ ങ്ങള് ഞങ്ങ ഇപ്പൊ ഗ്രൂ ണ്ട് ഞങ്ങള ആറാളുണ്ട് ഞങ്ങളെ വീ ല് അപ്പൊ ആരെങ്കിലും പോരണ്ടോന്ന് പറഞ്ഞ അപ്പല്ലര അപ്പൻ ഒഴിവുണ്ടാക്കി ഉണ്ടാക്കി പോകും
ആ ഞങ്ങളും അങ്ങനെ തന്നെ
റ്റക്ക് പോകുമ്പോൾ രസ സല്ലാ പറഞണ്ട
ആ അല്ലാണ്ട് നമുക്ക് നിക്കാൻ തോന്നീട്ട് പോരുമ്പോ അങ്ങനെ പോരും വല്ല്യ ഏട്ടത്തിണ്ട് ഏട്ടത്തി ത്തി വന്ന എല്ലരും വരും ഓള് എപ്പോളെ ങ്കിലും വരുള്ളൂ അപ്പൊ ഞങ്ങള് വരുന്നിന്റെ മൂന്നാല് ദിവസം മുന്നേ തന്നെ ഗ്രൂപ്പിലിടും ഞങ്ങള ഗ്രൂപ്പിലിടും ആ വര എത്ര ദിവസംന്ന് പറയും അപ്പൊ എന്താ റെഡി ആയി നിക്കും പറ്റുന്നുണ്ടെങ്കി എങ്ങനെങ്കിലും ഓക്കെ കഴിച്ചിലായി ചാടും അല്ലെങ്കിൽ
ആതന്നെ അല്ലെങ്കിലും അമ്മള് വീട്ട്ക്ക് പോണംന്ന് പൂതി വെച്ചാൽ നമുക്ക പ്പം പോണാേല്ലോ പിന്നെ അത് ആ പോയിട്ടില്ലെങ്കി പിന്നെ ഇവിടെ ല്ലോലോണ്ടാെ ക്കാ പ്രതികാരം
പ്ര പ്രതികാരാേ ക്കെ ന്നാ പിന്നെ മാപ്പൾക്ക് തൊയ്രണ്ടാവൂല
ഉം അതന്നെ ഉം അല്ലെങ്കിലും കൊറേ നിക്കുമ്പോ മ്മാനെ പ്പനൊക്കാെന്ന് കാണാ പൂതി
ആ ഇല്ലെങ്കിൽ എന്താപ്പ എപ്പളുപ്പെന്താ അവ്ടെ പോയിന്ന് ട്ട് ഒറ്റക്കാണെങ്കി തെരക്കേടില്ല ഞമ്മക്ക് നിക്ക മാണേ അത് അമ്മായിമ്മിം നാത്തൂൻമാരും മറ്റൊലും മർച്ചൊലൊക്കെണ്ടാവുമ്പോ ഞമ്മക്കൊരു ഫ്രീഡണ്ട എട് എടക്കൊന്ന് ദീർഘശ്വാസം മയൂസ്
ആ അതന്നെ ഉം
പിന്നൊറ്റക്കാണെ പിന്നെ തെരക്കേടില്ല അമ്മക്ക് ഞമ്മൾതായിട്ട് ഞമ്മക്ക് പോയാലും പോയില്ലെങ്കിലും തെര
അപ്പൊ പിന്നെ അതാണ് ആ കല്യാണം കഴി എങ്ങനെ അനിയനൊക്കെണ്ടോ
ഇല്ല അവിടെ എന്താണ് ഒരു ആൺകുട്ടിള്ളൂ പിന്നെ ഇമ്മിണ്ട് ഉമ്മമ്മണ്ട് ആഹ്‌ ഒര് നാത്തൂ നാത്തുണ്ട് നാത്തുന്റെ കല്യാണം കഴിഞ്ഞ്ക്ണു നാത്തുനങ്ങനെ വരുന്നുല്ല എപ്പളേങ്കിലൊക്കെ
ആഹ്‌ ആഹ് ശെരി
ആഹ്‌
അപ്പൊ അവെടിം ഉണ്ടാവൊള്ളൂ
ആഹ്‌ എന്നും ഞങ്ങള് തന്നെ ഉണ്ടാവുള്ളൂ അതാണേ ആരും വർത്താനം പറയാഞ്ഞിട്ട് പിന്നെ അപ്പൊറത്ത് മൂത്തമാന്റെ പെരീലൊക്കെ ഓലെ മര്യോളൊക്കെണ്ടാവും
ആഹ് എല്ലാരും വീട്ട്ക്കൊക്കെ പോവോ അയൽവ
ആഹ് പോവും അങ്ങനെ ഏഹ്‌ അങ്ങനെ അങ്ങനെണ് പോവൊന്നുല്ല എന്നാലും എപ്പളേങ്കിലൊക്കെ
ആഹ് ഉം ഇപ്പൊ അങ്ങനെ പൊതുവേ അങ്ങനെ ആരും
പക്ഷെ എനിക്കിഷ്ടാ പോണത്. അങ്ങനെല്ല നമക്ക്
ആഹ്‌ അതെന്നെ ആഹ്‌ അതന്നെ വൈകുനേരങ്ങനെ ഫ്രീയായി നി നിക്കുമ്പോര് എല്ലാരിം കാണാനൊ
ആഹ്‌ അത് വേറൊരുരസാണ്. എല്ലാ വർത്താനോം പറ അന്ന്
അതെന്നെ നമ്മൾ അകത്തെന്നെങ്ങനെ ഇരിക് കുമ്പോ ഒരു അറിയ്ണില്ല ഉം ഉം പൊറമെ കാര്യങ്ങളൊന്നും
ആഹ്‌
ആഹ് പിന്നെ വേറെന്താ രാ ത്രി എന്താക് ചോറ്ന്നെ തിന്നല്
ആഹ്‌ അഹ് ഒരു നേരം വെക്കലാ ഉച്ചത്തെന്നെ രാത്രിക്കേക്കും.
ആ ബ ഞങ്ങളും അങ്ങനെന്നെ എ ഏ ആ ചോറന്നെ മക്കക്കൊക്കെ പിന്നെ എന്തെങ്കിലൊക്കെ വൈന്നാരം വരുമ്പൊ ഓല്ങ്ങനെ പറയും എന്തെങ്കിലും ഉണ്ടാക്കും അറിം ഓല് വെശ്ന്നല്ലേ വരാ മാദ്‌റസ്കൂ അപ്പ ചോറോൽ ക്ക് വാണ്ട അപ്പൊ എന്തെങ്കിലൊക്കെ ആ ഹആ അതന്നെ അല്ല ബേക്കറി വല്ലാ കൊട് ക്കേല്ലാ ചെൽപ്പം രാവിലെ കടിണ്ടെങ്കി ഓൽക്ക് ഇഷ്ടാ അത് കൂട്ടിന്നും
ആ അപ്പൊ രാവിലെ തോനെണ്ടാക്കു ഏക്കാരം
തോനെണ്ടാ പോ അപ്പൊ പിന്നെ അതൊക്കെ ചൂടാക്കി കൊട്ക്കും അങ്ങനൊക്കെ
ആ
ന്നാ ശെരി ട്ടോ സമയായി